ഹലോ,
കേൾക്കാമോ?
ആഹ കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
വിശേഷങ്ങൾ നല്ല വിശേഷം തന്നെ.
കാലാവസ്ഥക്കെ എങ്ങനെുണ്ട്?
കാലാവസ്ഥ ഭയങ്കര മോഷാ. മഴയാണ് ഭയങ്കര.
ഇവിടെ വെയിലാ നല്ല വെയിൽ പൊരിഞ്ഞ വെയിൽ പറിലെ.
ആ അതാണല്ലേ? രാവിലെ ഇവിടെ ഒന്ന് ചെറു നന്നായിട്ട് വെയിയിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ തുണിയെല്ലാം ഒന്ന് പെറുക്കി ഇട്ടപ്പോത്തിനു ഭയങ്കര മഴ പെയ്തു.
ഉം ഇവിടെ എന്റെ ഞാൻ ഇട്ട ഡ്രസ്സൊക്കെ ഉണങ്ങാറായി. ട്ടണ്ട് പാൻറ്റൊക്കെ പിന്നാങ്ങനെ പാറ്റി ന്റെ അരഭാഗൊക്കെ ഇത്തിരി മറിച്ചിട്ട് ഉണക്കണം മം തിരിച്ചിട്ട് ഉം.
മഴ വന്നാ ഉള്ള പ്രശ്നം ഇതാ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം ഇത് തന്നെ.
ആ അപ്പള യൂനീഫോം ഫോമും അതാണ് യൂണിഫോമൊക്കെ കാര്യങ്ങള അല്ലെ ഉണങ്ങി കിട്ടാം സ്കൂളിൽ പോണവരൊക്കെ ഉള്ളവർക്ക്.
ഉണങ്ങിയില്ലേ ഭയങ്കര സ്മെല്ലാണ്.
ഉം പിന്നെ?
ഉം ചില ഈ പോളിസ്റ്ററിന്റെ ഡ്രസ്സകളൊക്കെ ഭയങ്കര മണായി തോന്നൂല്ലെ?
ആഹ്ന്നാ എനിക്ക് കോട്ടനാ തോന്നുന്നു ഒന്നുകൂടെ സമ്മേല്ല അടികുന്നെ.
ആ ജെയ്സി പോലെയുള്ള ഡ്രസ്സൊക്കെ.
ആ വെയിറ്റ് പൻറ്റുകളൊക്കെ ഭയങ്കര സ്മെല്ലാണ് ഷ ഹ് മറിച്ചിടുമ്പോ പിന്നെ ഷഡ്ഡികള് ഇതൊ ഒക്കെ ഭയങ്കര ഇതാണ് സ്മെല്ല
വെയിൽ കൊള്ളന്നെ വേണം വെയിൽ.
ആഹ് വെയിൽ അടിച്ച് തന്നെ തുണി ഉണങ്ങണം ഇല്ലെങ്കി ഭയങ്കര സ്മെല്ല.
ഫുഡൊക്കെ റെഡി ആയോ?
ഫുട്ട്. റെഡി ആായന്ന് വെച്ചാല് പയറ് തോരൻ വെച്ച്. വെച്ചിട്ടുണ്ട് ഇനി അടുത്ത എന്തെലും വെക്കാനുള്ള ഒരു പ്ലാനിങ്ങ. എന്തേലും. ഉം. ആ അത്ര എന്തെേലും വേണം
ആ മീനോ.. ജീനൊന്നുല്ലേ. മീൻ കിട്ടാറില്ലേ അത്.
മേടിക്കാറില്ലവിഅങ്ങനെ മ്മേ. പൂജക്കൊക്കെ. പോന്നേ അ വെജിറ്റബിള. ആ കൂടുതൽ പൂജക്ക് പോുന്ന ആയതൊണ്ടേ
ആഹ, ആ,
അപ്പം മീല ങ്ങനെയുള്ള സാനങ്ങളൊന്നും. അധികം മേടിക്കാറൊന്നും. ഇല്ല
അള്ളോ. എനിക്ക് ക്കൊക്കെരു മീന്റെ ഒരു ചെറിയത് എന്താപ്പ പറയാ ഒരു ഉണക്ക മീൻന്റെ ഒരു സെറിയതേലും വേണന്ന്. അറിക
വേറാഅല്ലേ. ആഹ
ഒരുസൊക്കെ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഞാൻ പറയും മീൻ മാണെന്ന്
ആഹ് ആഹ ച്ചെലർക്ക്. അങ്ങനെയ മീൻ തന്നെ വേണം ഉം
ഈ കറിയൊന്നും വേണന്നില്ല്യ. മീൻ ഹ്. ചെറിയരു കഷ്ണം വറുത്തതൊക്കെ ആയാലും മതി ഉണക്കമീൻന്റെ കുഞ്ഞ് കഷ്ണ ആയാലും മതി
അങ്ങനെയാണ് ആ, ഹ, ആ, ചെലരുണ്ടാവും, അങ്ങനെ
ഇവിടെ പിന്നെ നമ്മള്. ഹ്. കഴിക്കാത്തത് കൊണ്ട്. മാത്രോയിട്ട്. താമസിക്കാം. സെപ്പറേറ്റ് ആായിട്ട് താമസിക്കുന്നോണ്ട്. ഇവിടെ ആളെ ഇങ്ങനെ പോന്നൊണ്ട്. പ ഇല്ല. അ. അവര് കയിച്ച് അങ്ങനെ കഴിക്കാത്തെ ശീലാണ്
ആഹ ആഹ
ഞാനൊക്കെന്ന് റഞ്ഞാൽ നേരത്തെൊക്കെ ഹോസ്റ്റലിലൊക്കെ നിക്കുന്നൊണ്ട് ഞാൻ കഴി ായിരുന്നു ഈ സാധനൊട്ടെ
ആഹ, അ, പഠിക്കാ. ഹോസ്റ്റൽന്നാ
അല്ലല്ല എനിക്ക് ജോലിക്കെ ജോലിക്ക് ജോസ്റ്റലൊക്കെ നിന്ന ടൈമി എ. അവിടൊക്കെ നമ്മക്ക്. ഇങ്ങനെ കിട്ടും. ഓരോ ദിവസവൊ ഓരോന്നല്ലേ. പിന്നെ. ആ പിന്നെ. ഒരുദി. ഒരാഴ്ച മൊ ട്ടയാണെങ്കി. അടുത്താഴ്ച്ച മീൻ അടുത്താഴ്ച ചിക്കൻ അങ്ങനെയ.
ഉം, ഉം, ബിരിയാണി നെയ്ച്ചോറെല്ലാം ഉണ്ടാവുല്ലേ
ഉണ്ട്. ഉണ്ട്.. ഉണ്ട്. എല്ലാം. ഉണ്ട്. ഞായറാഴ്ച. സം മാത്രേള്ളൂ. ബിരിയാണി..
പിധിയാണി ഉച്ചക്ക്, രാവിലെ, ബ്രെയ്ക്ക്ഫാസ്റ്റ്. എത്ര ണിക്കാ. വരാ ജോലിക്ക് പോന്നെന്റെ ബ്രേക്ക്ഫാസ്റ്റ്, തടും, ആ,
ഞാനെ. ഈ, കന്യാസ്റീകളുടെ മഠത്തിൽ നിന്നതായതുകൊണ്ടും. ഹോസ്റ്റല ആയതുകൊണ്ട് അവർ ക്. വെ. വെറൈറ്റി വേണം. അവർക്ക് വേറെ ഇതാ അവർക്ക്. ഹ്.. നമ്മള് ഈ നമ്മളല്ലാതെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പോലെല്ല. അവടെ. അവർക്ക് കൃത്യ സമയൊണ്ട്. ആ സമയത്ത് നമ്മള് ചെന്നില്ലേ. നമ്മക് ഫുഡ് മ്മ്. അവര്. അ. അവരങ്ങ് പോകും അവര്ടെ ആൾക്കാങ്ങ്. പോവും ആ, കറക്റ്റ്. ടൈമി നമ്മള് ക്യൂ നിന്ന് സാനംമേടിക്യ ഉച്ചക്കത്തേക്കിനു ഉള്ളത്. കൊണ്ടാനുള്ളത്. ഒന്നിച്ച് നമുക്ക് തന്നു വിടും
മ്മ്
അവടെ. ഭയങ്കര സ്ട്രെക്റ്റാ മറ്റുള്ള ടുത്തൊന്നും. അങ്ങനൊന്നും ഇല്ല നമ്മുക്ക് ഇഷ്ടമള്ളപ്പൊ ചെന്ന്... ഫുഡ്ടുക്കാം, കഴിക്യം. ആ, വിടെവിടെ ഡൈനിംഗ ടേബിന്റെ പുറത്ത് അടച്ച വെച്ചേും ഇതൊ മറ്റ ലിവർ ഒരിക്കല ഒരു പണിയ നമുക്ക് പറ്റ
ആഹ് മക്കളൊക്കെ സ്കൂളിൽ പോയാ
ഇല്ല അവള് എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്
ഏഹ്
കുഞ് അവളവിട നിക്കുന്നെ പഠിക്കുന്നത് ആ അതെ അതെ കുഞ്ഞ് അവളവിടാണ് അമ്മയുടെ അടുക്കയിലാണ് നിന്ന് വളരുന്നത്
ഉം
അപ്പൊ അവള് അവിടെന്ന് പോകുന്നുണ്ട് ഇവിടെ ഞങ്ങൾ മാത്രെ ഉള്ളു
ആഹ് അപ്പൊ എന്നാ വരിയാ ഒിഴിവുള്ള ദിവസങ്ങളിലൊ
അവളങ്ങനെ വരാറില്ല അവധിക്ക് മാത്രം ത്രെ വരാറുള്ളൂ അവധിന്ന് വെച്ചാല് ഈ സ്കൂള് അടവ് സമയങ്ങളിലൊക്കെ മാത്രമേ വരുത്തുള്ളൂ അല്ലാത്ത സമയങ്ങളൊന്നും വരത്തില്ല അവിടെ ചേച്ചിയുടെ കുട്ടികള് ഉള്ളകൊണ്ട് അവരുമായിട്ട് ഭയങ്കര ഇതാ
ആഹ് ആഹ്
വിടുന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയ അവ
ഉം ഉം ശീലിച്ചു പോയി അങ്ങനെ ആഹ് ഉം ഉം
പോയി അവിടെ നിന്നങ്ങ് ഇതായി എനിക്ക് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് വേറെ ആയിരുന്നു ആഹ് അങ്ങനെ ശീലമായി പോയി പിന്നെ അവള് വരാനൊ മടിയ ഇവിടെ പിള്ളോരൊന്നും ഇല്ലല്ലോ കളിക്കാനും എടുക്കാനൊന്നും ആരു ഇല്ലാത്തൊണ്ട് അപ്പ വരുത്തൊന്നുല്ല അങ്ങനെ വരും മൂന്നാലു ദിവസം ഒന്ന് നിക്കും പോകും ഏഹ് ഇല്ല ഇല്ല ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല ഇപ്പം ജോലി നിർത്തിയിട്ട് ഒന്നൊന്നര വർഷായി
പിന്നെ വേറെന്തൊണ്ട് വിശേഷം അവിടെ എന്തെല്ലാം ജോലി അങ്ങനെ എന്തെലുഒക്കെ ഉണ്ടോ
ഉം അങ്ങനെയൊന്നുഇല്ല ആ പോണവരിക്കൊക്കെ പോകാം ജോലിക്ക് പോണവര് പോകാം വീ ഈ വീട്ടില് കുറെ വേറെ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവില്ലേ വറവ് കടികള് അങ്ങനെയൊക്കെ ഇണ്ടാക്കണ വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ കൊറേ ജോ എള്ളുണ്ടൻന്റെ മിഠായി അങ്ങനെയൊക്കെ ഉണ്ടാക്കൂല്ലേ കപ്പലണ്ടി മുട്ടായി ചില വീടുകളിലൊക്കെ അതിന്റെറ ഇത് ഇണ്ടാവുല്ലോ അങ്ങനെക്കെ ആ ഇവിടെ തൊട്ടടുത്ത് അങ്ങനെക്കെ ഇണ്ട് പോണവർക്കൊക്കെ പോവാ അങ്ങനെ ഒഴിവുള്ളവർക്കൊക്കെ പോക ഫ് മക്കളൊക്കെ സ്കൂളിൽ പോയി ഫ്രീ ആയവരും
ആ പക്ഷെ നമ്മടിവിടങ്ങും അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ
ആഹ് ഇവിടെ ഇതിന്റെ ഒരു ഏരിയയാണ് എന്തപ്പ പറയാ ബിരിയാണി അങ്ങനെ പല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കൂല്ലേ സ്നാക്സുകള് മ് അതിന്റെ ഒരു ഏരിയയാണ് ഇവിടെ
ഓഹ് ഓഹ് ഓഹ് ഓഹ് അത് ഏതാ ഇപ്പൊ സ്ഥലം
അതിപ്പോസ്ഥലം പറയാണെങ്കി
ഡിസ്ട്രിറ്റ് ഏതായിട്ട് വരും
ഡിസ്ട്രിക്ക് ആഹ് കൊറ ഇവിടെ തൃശ്ശൂര് ആ ഭാത്തിന്റെക്ക അവിടെയൊക്കെ തൊട്ടടുത്താണ്
ഓ ഹോ ഹോ ആ ഞാൻ അവിട നിന്നത് ഏഹ് കുറ്ക്കഞ്ചേരി
ആഹ് അതെവിടെണ്
തൃശ്ശൂര് അവിട്ന്ന് റെയിൽവേ സ്റ്റേഷ അവിടുന്ന് രണ്ട് മൂന്ന് അതായത് നമ്മടെ വടക്കനാഥ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡ്
മ് ഹ്
ആ
അവിട്ന്ന് ആ വണ്ടീ പുമ്പോളൊക്കെ
ആ അവിടെ ഒരു എസ് എൻ ഡി പി ഉണ്ടല്ലോ വല്ല്യൊരു എസ് എൻ ഡി പി ആ എസ് എൻ ഡി പ്പി ടെ ഇങ്ങെ അപ്പർത്തായിട്ടാണ് ഇത് ഓ ഹോസ്പിറ്റലും ഹോസ്റ്റ്ലും പിന്നെ
വേറെ ന്ന്ട്ട് വീട്ടിലിപ്പാരള്ള്
വീട്ടില് ഹസ്ബൻ്റ്ണ്ട് ആ വൈകിട്ടാണ് പൂജ ഉം ആ അവിടെ ഇരിക്കുന്ന് എന്തൊക്കെയോ വരച്ച് വരച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇവിടുത്തെ പാചകത്തിന് കേറിയിരിക്കാ അല്ലല്ലല്ലല്ല അമ്പലവ്ടെ അടുത്തല്ല കുറച്ച് ദൂരെയാണ് ഇത് വീടുക ലൊക്കെ പോയി പൂജ ചെയ്യില്ലേ അമ്പലത്തിലും ഉണ്ട് വീട്ടിലും ഉണ്ട് ആഹ് അപ്പ ഇത് ഇന്ന് വീ ട്ടിലാണ് പൂജ അപ്പം ഇവർ കുറേ പേര്ണ്ട് അറേഴെട്ട് പേരുണ്ട്
ഉം ഉം
പോകാനായിട്ട്
ഉം ഉം
അപ്പൊ ഉച്ചക്കത്തേക്കിനുള്ള കറികള് റെഡി ആക്ക ഞാൻ പോവാൻ സമയവൂല്ലേ ആഹ ആഹ അത് മിക്കവാറൊന്നല്ല അതേ ഉള്ളൂ
ആ അപ്പൊ മോരും തൈരൊക്കെ ഉണ്ടാവും എപ്പോഴും സുലഭേകാരം മോരും തൈരും പാലൊക്കലേ
മോരൊടക്കുവാ തൈര് ഉടക്കുവാ ഞാൻ അത് മാത്രമേ ഉള്ളു ഇവിടെ വേറൊന്നു
ഉം ഇവിടെ മീനാണെങ്കിലും ഒരു കുപ്പിൽ കൊർച്ച് ഒറൊഴിച്ചെക്കണം എങ്ങനായാലും പോലൊണ്ടരുമ്പൊ
ആഹ് ആ
ഉം അതെപ്പഴും വേണം
ആഹ് കുട്ടികൾക്കല്ലേ
കുട്ടികൾക്കല്ല എൻ്റെ ഹസ്ബൻഡിന് കഞ്ഞുടിക്കാണെ അപ്പൊ മോരടുക്കടി തൈര്ട് ക്കടി പറയും അത് ഒയ്ച്ചു കുടിക്കണ ഭയങ്കര ഇഷ്ട കഞ്ഞി നല്ല ചൂടൻ കഞ്ഞി അയ്ല് മോരൊയ്ച്ച് കാന്താരിയോ പച്ചമുളക് ഉണ്ടെങ്കി അതും
ആ ഓക്കെ ഓക്കെ
ഉം
ആ ഇല്ല ആ പറഞ്ഞോളൂ
ആ പിന്നെന്തൊക്കെയാണ്ത്ത അപ്പൊ ഞാൻ പറയാ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കാ അതാണ് ഇഷ്ടം മോരിഷ്ടണ് ന്ന്
ആഹ് ഹഹ ഹഹാ
പാലും വേണം
ആഹ് ചായക്ക് ഇപ്പം ഇതിന് വില കൂടിയില്ലേ
ആ സൊസൈറ്റിന്ന് പാല് വാങ്ങും അങ്ങനെ ഞങ്ങള്
ഓ അപ്പൊ അത് അറുപത്തിരണ്ട് രൂപയായില്ലേ
ആ എനിക്കിപ്പ അത് അറിയിലല്ലോ കെട്ടിയോൻ വരുമ്പിങ്ങനെ കെട്ടിയോൻ വാങ്ങി വന്നിട്ട് പറയും ഡീ നല്ല കൂടിയടി എന്നൊക്കെ പറയും എൻന്റെടുത്ത്
ആഹ ഹഹ ആഹ്
പുൊറത്ത് ഞമ്മളിപ്പോ അതൊന്ന് വാങ്ങാൻ പോകുമ്പോ ഞാൻ കണ്ടിട്ട്ണ്ടായി നാല് രൂപ കൂടീന്നൊക്കെ യൂട്യൂബ് ഇങ്ങനെ നോക്കുമ്പോ അ അതി ന്യൂസിലൊക്കെ
ആ ആ
സൊസൈറ്റ് ആ സൊസൈറ്റീന്ന വാങ്ങിക്കാറുള്ളു ഉം. ഒരു ലിറ്ററിന് എത്രേ?
എമോ അറുപത്തിരണ്ട് രൂപ.
അറുപത്തിരണ്ട്ലേ ഉം ഉം.
സൊസൈറ്റില് ഇത് അറുപത്തിനാലാണ് തോന്നുന്നു അല്ലാത്തടത്ത് അറുപത്തി നാലായി.
ഉം ഹ് ഹ് എല്ലാ ദിവസവും അര ലിറ്റർ പാല് വേണം.
ഏ
രാവിലെ ചായക്ക് വൈകിട്ട ഒരു കാപ്പി അ.
എന്നാ ശരി ട്ടോ വിളിക്ക.
അ അ ഓക്കെ ശരി.